ഹലോ
ഹലോ
ഹലോ, കേൾക്കണില്ലേ ഹലോ
ആഹ്, കേൾക്കുന്നില്ലേ ആഹ് ഉണ്ട്, ഉണ്ട്, ഉണ്ട്
ആഹ് ഓക്കെ
പിന്നെ എന്തൊക്കെയാണ്
സുഖാണ്, നല്ലവിശേഷം നല്ല മഴായായിരുന്നു.
ആഹ് ഇപ്പൊവിടെ നല്ലമഴേ, ഇപ്പവിടെ നല്ല മഴയാ
ഇപ്പഴുണ്ടോ, ഏഹ് വടെപ്പ ചോർന്നു
ആഹ്, ഇവിടെനല്ല മഴയാണ്‌ മീനൊക്കെ വരും ആഹ്, ഇപ്പം ഒരാറുമണിക്കുതുടങ്ങിയതാ, ഇതുവരെ തീർന്നിട്ടില്ല
ആഹ്, അവിടെ ആറുമണിക്കു തുടങ്ങി പക്ഷേ പ്പംനിന്നു
ആഹ്
ഇടിമിന്നലാണ് പേടി
കരണ്ടും പോവ്വാ
ആഹ്‌, മഴയും പേ മഴയും പേടിയന്നേണ്. കൊറേ മഴയായാല്. ഏത്യാലും പ്രളയത്തിനൊന്നുപ്പോ സമയായിട്ടൊന്നുല്ല ഇല്ലാത്യു നിക്കട്ടെല്ലേ, കഴിഞ്ഞ പ്രാവശ്യം പ്രളയായിട്ടും
ആഹ്, ആയെല്ലാം പോയിട്ടില്ലെ.
എല്ലാം നശിച്ചതായിണല്ലോ നമ്മളുമറക്കാൻകഴിയൂലല്ലാദിവസൊന്നും ആഹ്, എത്രപേരാണ് ജീവനൊടു ക്ക്യേ ഓ.. ആ ജീവനു, ജീവന് പോയത്
അതെ
ഏത്യാലും അങ്ങനൊന്നും
ആഹ്, ഒന്നുല്ലാതിരിക്കട്ടെ, അതെ
ഉരുൾപൊട്ടല്, ഉരുൾപൊട്ടല്, എല്ലാം പ്രകൃതിക്കുദോഷം വരുത്തുന്നല്ലാതും ണ്ടായിന്നല്ലോ ദോഷംമാത്രല്ല നോക്കുന്നേ ആഹ്, അമ്മക്ക്പൊ പ്പാണ് ഉം ഉം
പിന്നെ വേറെന്തൊക്യാണ് ഹലോ കേക്കുന്നില്ലേ
ഫുഡ്ഡക്കെ ഓ കേക്കണ്ട് ഫുഡ്ഡക്കെ റെഡി ആയോ
ആഹ് ഫുഡൊക്കെ റെഡിയായി റെഡിയായി ഇപ്പം കറീ കടല
ഓക്കെ
ന്നട്ട് പിന്നെ വേറെന്തൊക്കെ ആഹ് സ്കൂൾ തൊറക്കാനായി അതിന്റെ തെരക്കണ് ആ അതിന്റെറെ അടു ഇങ്ങനെ ഓരോ വർക്ക് ചെയ്യ്ണ്ട്. അയ്ന്റെയൊക്കെ കണക്കകൂട്ട്യാണ്
ആഹ് ശരി, ജോലിക്ക് ന്തേലും പ പഠിക്കാൻ പോവലുണ്ടോ
ആഹ് പഠിക്കാൻ പോന്നുണ്ട്, പ പഠിക്കാൻ ഓൺലൈനായിട്ടാണ് അഹ് പഠിക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഇങ്ങനെ ഒരോ വർക്ക്ചെയ്യുന്നുണ്ട്. ഉം
ഓക്കെ അപ്പൊ ഒയ്വ്ണ്ടാവൂലലേ ഒന്നിനും
ഒഴുവില്ല, അതിന്റെ കണക്കും കാര്യങ്ങളും വിട്ട്കൊടുക്കണം അങ്ങനെ ഓരോ പണിയില
അഹ് ശരി
ഉും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഉം പിന്നെ
ആഹ് അത് ഞാൻപഠിച്ചര് ജോലി ആഹ് ജോലി ഒരാക്ക താണല്ലോല്ലേ
അതെ ഇന്നത്തെ കാലത്ത് ജോലി ഇല്ലാണൊന്നും ആവൂല.
കാലത്ത് ആ അവനന്റെ ക നമ്മള് നമ്മള അതിൽ നിക്കാൻ വേണ്ടീട്ട് നമ്മുക്ക് എന്തേലങ്കലൊക്കെ പഠിച്ചാലെ കാര്യള്ളു.
അതേ. എത്ര ആൾക്കാര് ജോലില്ലായിട്ട് ഓരോ ഇതാകുന്നില്ലേ.
ആഹ് അതെ ആൾക്കാ അതെ മ്മ. നമ്മളെ സ്വന്തം കാലിൽ നി
അതെ ആരെ കാലും പിടിക്കാണ്ട് ഓരോരുത്തരോട് ചോ നമ്മളിപ്പം തന്നെ ഹസ്ബന്റുമാരോട് തന്നെ ചോദിക്കുമ്പോ അവർക്ക് തരാൻ മടിയാ.
ആ അതെ ഇപ്പത്തെ കാലത്ത് ഉം അതെ അതെ. അവക്ക് ഇപ്പ തന്നെ പിന്നെ എല്ലാരും ഇങ്ങനെ ഒ ഓരോ ഇപ്പ എല്ലാ വീട്ടിലും ഇങ്ങനെല്ലേ ഒക്കെ പോവല്ലേപോ ഇപ്പ ഹ അല്ല എല്ലാം സ്വാഭാവികമായിട്ടും എല്ലാം പുരുഷൻമാർക്ക് ഉണ്ടാവുല്ലോ അത്.
ഉം ആണോ. മ് മ്
പണ്ടൊക്കെറഞ്ഞാല് അതന്നെ മതിയായിരുന്നു. ഇപ്പ അങ്ങനെയല്ല ചിലവള് പോ കൂടുല്ലേ. രണ്ടാള് ചെയ്തിട്ടെന്നെ ചിലവ് തീര്ണില്ല.
എന്താഷ്ട സാധനത്തിന്റെ വില ഒരു അഞ്ചു റുപ്പയും കൊണ്ട് ഒരു സാധനം ഇപ്പൊ കിട്ടുന്നുണ്ടാ.
ആ അതെ പണ്ടൊക്കെ അഞ്ചുർപ്പിയ്ക്ക് മീൻ ഒരു കിലോനും ഒക്കെ കിട്ടായിരുന്നു. നമ്മളൊക്കെ ചെറിയ കാലത്തായിരുന്നു.
അതെ. ആ കാലം തന്നെയായിരുന്നു നല്ലത്.
അതന്നെ എല്ലാംകൊണ്ടും അസുഖത്തായാലും ഒക്കെ ഓരോ ദിവസം അസുഖം കൂടി കൂടി വരികണല്ലോ.
അതെ.
ഇന്ന് കേൾക്കണ ആസുഖല്ല നാളെ അങ്ങനെയാണല്ലോ ദിവസം. അസുഖ ഇതേപോലെ മാറുകയാണ് പ്രഷറ ആയാലും ഷുഗർ ആയാലും കൊളസ്ട്രോള്
അതെ ഇപ്പ ചെറിയ മക്കക്ക് പോലും കാണുന്നില്ലെ ഷുഗറ് ആദ്യൊന്നും ഉണ്ടായി
ആഹ് അതെ ചെറിയ മക്കക്ക് വരെ ശുഗറാ അയിന് നമുക്കൊന്നും കാ ട്ടം ചെയ്യാൻ കഴിയില്ലല്ലോ. ഏതായാലും എല്ലാത്തിനും കണ്ടുപിടുത്തങ്ങളും മരുന്നുകളൊക്കെ കുറേ ഒക്കെ ഇണ്ട്.
ഇപ്പതന്നെ ഇഷ്ടം പോലെ ഷുഗർന്റെ വര്ന്ന്ണ്ട് പിന്നെ ഇങ്ങളെ ഫുഡൊക്കെ ആയോ.
ഓഹ് ഫുഡൊക്കെ റെഡിയായിണ്.
ആഹ്. മൂ പിന്നെ
ഫുഡ് ഇന്ന് ഞങ്ങക്കൊരു കല്യാണം ഇണ്ടായിരുന്നു അപ്പൊ ഉച്ചക്ക് അങ്ങനെ കഴിഞ്ഞു.
ആഹ് ഇനിയിപ്പം നൈറ്റ്. എത്ര മണിക്കാ കെടക്കാ കെടക്കാനൊക്കെ ആയാ.
അല്ല കെടക്കാറൊന്നും ആയിറ്റില്ല. കെടക്കണെങ്കില് ഒമ്പത് മണിയാവും ഭക്ഷണം കഴിക്കാന്.
ആഹ്.
പിന്നെ അങ്ങനെ ഉം പിന്നെ എങ്ങനെ.
ആ അന്നെ കുട്ടികളെ ഒരു ഭാഗത്തല്ലാം ഒരുക്കിട്ടെല്ലാം വേണ്ടേ ഉറങ്ങനു,
ആ അതെ
ഉം
ഹലോ എന്തക്കെയാണ്?
മക്കളൊക്കെ എപ്പഴാ ഒർങ്ങാ? സ്കൂള് പോണ മക്കളൊക്കെ ഇണ്ടോ
ഇല്ല ഏറ്റവും ചെറിയ മക്കളാ
ഓക്കെ ആഹ്
ആ പിന്നെ രണ്ടും ഒറങ്ങി എണീ ഇപ്പ എന്റെ ഒറക്ക് കണക്ക
അയ് ശരി യാവ് ഞമ് നമ്മള് ഒറങ്ങുമ്പോ അവർക്ക് ഒർ ക്ക്ണ്ടാവൂലലേ ഓല ഒർക്കൊക്കെ കയ്യും
കയ്യും രണ്ടാളും ഒർങ്ങി ഏ ഇപ്പ എണീച്ചിട്ടില്ല എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ അവർക്ക് കളിക്കണ്ടിരും നമ ഇപ്പൊ ഒർങ്ങണ്ടേ
ആ അതെ ഞമ്മക്ക് രാത്രിക്കത്തെ ഒർക്ക് ഒറങ്ങാഞ്ഞാ ഞമ്മക്ക് ശ് ക്ഷീണായിരിക്കും
ആ എന്താ ചെയ്യാനാ അവര് ഉറങ്ങുമ്പോ ഇപ്പ പിടിച്ച് വെക്കാനും പറ്റൂലല്ലോ
അവര് മക്കളല്ലേ അവരോട് പർഞ്ഞിട്ട് കാര്യല്ലല്ലോ അവർക്ക് ചെറിയ മക്ക ചെറിയ മ ചെറ്തിന് എത്രായി?
രണ്ട്
ആ അപ്പ അവർക്ക് അവർ അവര്തായിട്ട്ള്ള കളികൾ ഇതൊക്കെ ഇണ്ടാവും
ആ എന്താചെയ്യാ?
ഉം
ഔ മംഗീത് വേറെ മഴ പെയ്തിട്ടെന്താ നല്ല ചൂടാ
ചൂട ആ ചൂട്ണ്ട്ലേ മയ പെയ്തിട്ടൊന്നും ഭൂമി തണ്ത്തിട്ടില്ലലേ
ഇല്ല ഭയങ്കര ചൂടായിട്ട് എന്തെക്കെ ആന്ന്
അതെ മക്കക്കും തന്നെ അപ്പൊ കൊറെേക്കെ മഴ പെയ്തതോണ്ട് കുറെയൊക്കെ ആശ്വാസാണ്
ഉം മക്കള് ഞാൻ വേർത്തിട്ട് ഇടുന്നെ എന്താ പറയണ്ട കുളിച്ച പോലെയള്ളേ കരഞ്ഞു കണ്ടു
പിശാജ്
പ്പീല്ലാതോണ്ട് ഉം മഴ പെയ്യണേ കണ്ടു ഇല്ല പറീമ്പോ മഴ പെയ്താ കറണ്ട് പോവും
അയ് ശരി ആ വന്നിട്ട്ണ്ടാവൂലല്ലെ?
ആ
വന്നിട്ടുണ്ടാവൂല്ല
ഇല്ല വൈ ഒരു അഞ്ചു മിനിറ്റ്നിക്കും പോവും അഞ്ചു മിനിറ്റ് നിക്കും പോവും ഇപ്പോ പിന്നെയും പോയി
അത്ശരി ഉം. വള്ളം പിന്നെ വള്ളം ഇല്ലാഞ്ഞാല്. കറന്റിന്റെ വെള്ളം. വെള്ള ലെയ്റ്റ് ഒക്കെ നമുക്ക് എന്തേലൊക്കെ ചെയ്യാ. വെള്ളം ഇല്ലാഞ്ഞാലൊന്നും ചെയ്യാൻ കയ്യൂലല്ലോ. എല്ലാത്തിനും വേണ്ടെ വെള്ളം.
ഇനിപ്പോ വെള്ളം ഇണ്ടോ ആവോ. ഇടിയും മിന്നലായിട്ട് മോട്ടറ് ഇടാനും പറ്റുന്നില്ല.
ആ അത് ശെരി. അന്ന് ഇപ്പഴും ഇണ്ട്ലെ. ഉം അത്അരി. ഞങ്ങളവിടെ ഏതായാലും മഴൊക്കെ ചോർന്നു. ഇടും ഞങ്ങളപ്പന്നെ മോട്ടർ ഇട്ട് നറ്
ആ ഇബെടെ കറണ്ടില്ല. എപ്പോ വര ഒന്നും അറീല്ല. മിനിഞ്ഞാന്ന് ഇതേപോലെക്കെ പോയിട്ട്. എന്ത പറയ. പിറ്റേന്ന് അഞ്ചു മണിക്കാ വന്നത്.
ഓക്കെ അതാ. ആഹ് അങ്ങനൊക്കെ ആയാല് എന്താ ചെയ്യാനാ.
ആഹ് അയ്യോ വെള്ളത്തിന് വെള്ളം വേണം. എത്രാന്ന് വെച്ചിട്ടാ കോര
ആഹ് അതെ
ഉം ചെറ്യേ മക്കള് അതിന്റെ കൂടെ നട നടു വേദന അത് ഇത് ഇല്ലാതെ വരത്തേ ഇല്ല.
അത്ശെരി നടുവേദന ഇണ്ടലേ. കൊറേ നേരം നമ്മള് ഇരിക്കുമ്പോഴും. ഒക്കെ ഓരോ പണി ഇടുക്കുമ്പളും അയിന്റെ ഇതുണ്ടാവൊല്ലോ.
പ്രസവത്തിന് വന്നതായിരുന്നു. അഹ് പോയിട്ടില്ല.
അത്ശെരി ആഹ് അതെ ആഹ്
ഉം അയന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ഇംഗ്ലീഷില് മര്ന്ന് ഇല്ലാന്നാ പറിനെ. അങ്ങെനെ കൊറേ കാണിച്ച് പിന്നെ പ്രസരക്ഷ ഇടുത്ത് ന്നട്ടൊന്നും
അതെ എതായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്ലെ. ഒന്ന് നമ്മുക്ക് വേണ്ട്യ നമ്മെ ശരീരത്തിന് വേണ്ടത് നമ്മളെ ഇതനെ ആരോഗ്യന്നെ വേണ്ടത്. അതോലെ ശരീരത്തിന് ഇതായാ കഴിഞ്ഞില്ലെ നമ്മളെ കഥ. അത് ശെരി ആഹ്.
ഉം അതാണ് പ്രശ്നം. ആ അതാ പ്രശ്നം ഭയങ്കരായിട്ട് ട്ട് ആ എല്ല് താ തറയ്യുമ്പ്ള്ള വേദന അതറിയും.
അതെ അപ്പൊ ഒന്നും ചെയ്യാൻ കഴിയൂലലെ.
ഇല്ല. കുട്ടികള ഇടുക്കാനും പറ്റൂല്ല ഒന്നും പറ്റൂല്ല.
അതെ അയ്യോ.
കൊറെ കാണിച്ച്. കൊറ് അതാ പറയുന്ന എന്നോട് കാണിച്ച ഡോക്ടറെ ട്ടുക്കെ പറഞ്ഞു. കുട്ടികള് ഇടുക്കരുത് അന്നേരം. പിള്ളേലും താണു വരും. പക്ഷെ മക്കളിങ്ങനെ കാരയുമ്പോ ഞമക്ക് എടുക്കാതിരിക്കാനും പറ്റൂലാല്ലോ.
ഇതാ അതെ അവരിക്ക് നമ്മുക്ക് കഴിയൂല്ല നമ്മളെ മക്കളിങ്ങെനെ കരയുമ്പോ ആ പ്രായല്ലെ. അവര് ഏത് ഭാഷക്കും അവരട്ത്ത് ക്കന്ന്ല്ലൊരു ദേവൽ ഉണ്ടാവൊള്ളു അടുത്താവ് ഓല്ത് മാറും. അത് ഇട്ത്താ ക്കമ്മക്ക് കഴയാഞ്ഞാ പിന്നെ. നമ്മക്ക് കണ്ടും സഹിക്കാൻ വയ്യ. ഇങ്ങനായാ എന്താ ബുദ്ധിമുട്ട്. കേണല്ലോ.
ആ യെന്നാ ഓക്കെട്ടോ ഒരു കോൾ വരുന്ന്ണ്ട്.
ഓക്കെ.